അതെ എന്താണ് അവസ്ഥ വീട്ടിങ്ങനെ വെറുതെ ഇരിക്കാണോ എന്താണ് എന്താ അവസ്ഥ
വെറുതെരിക്കല്ല ഞാന് പഠിക്കനി നാളക്ക് ആഹ് കുട്ടികക്ക് പഠി പ്പിച്ചു കൊടുക്കാനൊള്ള കാര്യങ്ങളൊക്കെ ഒന്ന്ങ്ങനെ വായിച്ചു നോക്കിനി-
അതെല്ലേ ഇപ്പൊ ഇപ്പൊ ആകെ ഫുള്ള് തെരക്കാണല്ലോ ഒരു ഒയിവ് ഇപ്പ നമുക്ക് കിട്ടണില്ലല്ലോ ഭ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നണേ നമുക്ക് ആ മുമ്പ്ണ്ടായിരുന്ന ആ ഒരു ഒഴിഞ്ഞ സമയം കുറഞ്ഞെന്ന് തോന്നുണണ്ട്
സത്യാണ് നമ്മള സമയൊക്കെ വളരെ ചുരുങ്ങിയ മാതിരി ഇങ്ങനെ ഫീൽ ചെയ്യാണ് രാവിലെ ഒരു ഏയ്‌ മണി ക്ക്‌ ആഹ് ഒന്ന് ആഹ് കുളിച്ച് ഭക്ഷണൊക്കെ കഴി ജോ ജോലിക്ക് കേയറിയാല് പിന്നെ ഭയങ്കര തെരക്കായി പിന്നെ ഒന്ന പൊറ ത്തെറങ്ങാൻ പറ്റണ ഒരഞ്ചു മണിക്കാണ് പിന്നെ പാകല്ലതും ഒരു മണിക്കു ആറ് മണി വരെ നമുക്കൊരു സമയൊണ്ട് പക്ഷെ ആറ് മണി കഴിഞ്ഞാ വീണ്ടും ഏ ഒന്നെങ്കിൽ ജിമ്മിന് പോവാ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കെള്ള കാര്യ കാര്യങ്ങള് നോക്ക പിന്നെ കെടന്നൊറങ്ങ നമ്മക്ക് ഞമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സമയം കിട്ടണില്ല
അതെ അതെ ഇപ്പ ഭയങ്കര തിരക്കാ നമ്മളിപ്പോ നമ്മളാ പണ്ടത്തെ വിദ്യാഭ്യാസ കാലക്കെ ഇങ്ങനെ ഓർക്കുമ്പോ ആ പണ്ട് നമ്മളെ മുമ്പ് ചെറുപ്പത്തിലൊക്കെ ഒരു കാല ഭയങ്കര സുഖമായിരുന്നു കാരണം രാവിലെ ണീച്ചിട്ട് സ്കൂള് പോവാ അവിടെ നിന്നിട്ട് സ്കൂളിട്ടിട്ട് സ്കൂളിൽ നമ്മള് ചങ്ങാതിമാരുടെ കൂടെ അങ്ങനെ സമയം ചിലവഴിക്കാ എന്നിട്ട് വീട്ടില് വര്യാ പിന്നെ രാത്രി ഇങ്ങനെ ഇപ്പ ആ കുടുംബക്കാരോട് ചെലവഴിക്കാ അതൊരു കാലാരുന്നു നമ്മള് വിദ്യ ഇന്നത്തെ കാലത്ത് ഇപ്പോ വിദ്യാഭ്യാസം നോക്കയാണെങ്കി ഭയങ്കര ഒരുപാട് പ്രത്യേകതകള് നെറഞ്ഞിട്ടൊരു കാലാ നമ്മള് മും മ്പ് ചെറുപ്പത്തില് ണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയല്ല ഇപ്പ ഇപ്പത്തെ വിദ്യാഭ്യാസ രീതി ഒരുപാട് ള്ള ഒര് പാട് മാറ്റങ്ങള് കാലോചിതമായ മാറ്റങ്ങള് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുണ്ട്‌ള്ള ഇപ്പൊ നമ്മുക്കറിയാം ഈ ഒരു കാലത്ത് ഇപ്പ ആള്ക്കാര് ഒരുപാട് വർദ്ധിച്ചു ആളുകള് വർദ്ധിച്ചു അനുസരിച്ച് ജോലി വർദ്ധിക്കണില്ല പക്ഷെ ജോലി കിട്ടണെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഈ വിദ്യാഭ്യാസത്തിന് ഇപ്പ ഇന്നത്തെ കാലത്ത് ഭയങ്ക കാരണം വെലിയ വെലിയ പ്രാധാന്യണ്ട് കാരണം ഇപ്പൊരുപാട് കാലത്ത് ഇപ്പ ആൾക്കാര് വിദ്യാഭ്യസ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് വി ജോലിക്കാർക്ക് വേണ്ട അത്രത്തോളം വിദ്യാഭ്യാസം ഇപ്പൊ വിദ്യാഭ്യാസത്തിന് വച്ച് വച്ച് വരുമ്പോഴാണ് പൈസകള് കോടികളറിഞ്ഞ് പൈസ പഠിച്ചിട്ട് പഠിക്കുന്ന ഒരുപാട് എസ് പഠിതാക്കള്ണ്ട് ഞ് വിദ്യാഭ്യാസം കിട്ട ഇത്തരം കാര്യങ്ങൾ ചിലത് ത് ചെലേ ആള്കക്ക് ത്യസ്തമായ താല്പര്യങ്ങളുണ്ടാവും അത് തിന് വേണ്ടീട്ട് ലക്ഷങ്ങള് പൈസയെറിഞ്ഞിട്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഓല് കേറി പ റ്റുന്നു അങ് ഒരുപാട് കാര്യങ്ങള്ണ്ട് പ്പൊ വിദ്യാഭ്യാസത്തെ പറ്റി പറയ്മ്പോ ങ്ങളെ അഭിപ്രായം എന്താ എന്തേന്നത്തെ കാൽത്ത് വിദ്യാഭ്യാസ്ത്തിന്റെ എത്രത്തോളം പ്രാധാന്യത ന്നുള്ളതിനെറ്റി
ഉം ഇന്റെ ഒരു വ്യ ക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം വെച്ച് പറയാണെങ്കിൽ ഞമ്മടെ കാലത്തുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ രീതികളല്ല പുതിയൊരു കാലത്തുള്ള ഓര് വിദ്യാർത്ഥികള് പഠിക്കുന്ന രീതികള് നല്ലതാണ് നമ്മടെ കാലത്ത് ഒരു ടെക്സ് എന്താ പറയാ പുസ്തകം തുറന്നാണ്ടല്ലെ ഒരു വിദ്യാഭ്യാസം സാറ് നമ്മുടെ ക്ലാസിലേക്ക് വരും അധ്യാപകന്മാര് വരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ വരും എന്നിട്ട് അവര്ഞമക്ക് പുസ്തകം തുറന്ന് വെ ച്ചാണ് കുറച്ച് പാഠങ്ങളെടുക്കും കുറച്ച് ഏ ഈ എയുതാനോ വായിക്കാനൊക്കെ താ തരും പക്ഷെ ഇപ്പത്തെ കാലത്ത് അങ്ങനെയല്ല ഇപ്പത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ രീതികള്ന്നെ മാറി കാരണം ഇപ്പത്തെ പുതിയ കുട്ടികള് ചിന്തിക്കുന്ന രീതികളേ മാറി ഇപ്പൊ ഈ ഒരു പുസ്തകത്തിന്റെ വിദ്യാഭ്യാസ ത്തിന്റെ അപ്പുറത്തേക്കുള്ള കുട്ടികളേ ബാക്കിയുള്ള കാര്യങ്ങള് നിരീക്ഷിച്ചിങ്ങാണ്ട് പരസ്പരം ച ചർച്ച ചെയതാണ്ട് അവര് സ്വയം എവിടെയെങ്കിലുക്കെ പോയിട്ട് വായിച്ച് കണ്ടെത്തിയിട്ട് അവരുടെ അറിവുകൾ ഷെയറെയ്തിട്ട് അവരുടെ വിദ്യാഭ്യാസം ഒന്ന് വിപുലീകരിക്കുന്ന രീതിയിലാണ് ഇപ്പ അത് നെലവിലെ വിദ്യാഭ്യാസം ഇതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് സ്വയം പര്യാപ്താവ്ണ്ട് ഇങ്ങനത്തെ വിദ്യാഭ്യാസങ്ങൾ നേടുന്നതിലും കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് ട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യ അവര് നേടിയെടുക്കുന്നുണ്ട് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങള് മുന്നോട്ട് വക്ക അല്ലേ അവരുടെ ആവിഷ്കാര സ്വാതന്ത്രയങ്ങൾ വരെ അവര് നേടിയെട്ക്ക്ന്ന്ണ്ട് അപ്പോ ഞമ്മടെ ക്കത്ത്ള്ളത് മായിരി ആരെങ്കിലെക്കെ ഒരു സ്പൂൺകൊണ്ട് വായിൽ വെച്ച്തര ഞമ്മളത് അപ്പടി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന രീതിയല്ല ഇപ്പത്തെ കുട്ടികൾക്ക് സ്വന്തായിട്ട്ള്ള അഴിപ്രായങ്ങള്ണ്ട് സ്വന്തമായിട്ട്ള്ള അവകാശ ബോധ ഇങ്ങറണ്ടി എന്തൊക്കെ അവർക്ക് വേണം എന്തൊക്കെ അവർക്ക് വേണ്ട എന്നുള്ളത് അതുകൊണ്ട്ന്നെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വ്ടൊരു ചോയ്സ്ആയിട്ട് മാറീക്കാണ് അവര് തെരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി അപ്പൊ കാലത്തിനനുസരിച്ച് ഉം വിദ്യാഭ്യാസത്തിനൊരു മാറ്റംണ്ടാവും
അതെ ഇങ്ങള് പറഞ്ഞത് കാര്യണ് അമ്മളാ ചെറുപ്പത്തിലൊക്കെ നോക്ക് ആണെങ്കിൽ അത് അന്ന് പിന്നെ ഇപ്പം ഞാൻ സം മനസ്സിലാക്കിച്ചാലേ നമ്മളെ ചെറുപ്പത്തിൽ അ അധ്യാപകർ സ് വിദ്യാർ തികൾ തമ്മില് ഭയങ്കര ഒരു ബന്ധണ്ടായിരുന്നു അഥവാ അത് നമക്ക് പറയാൻ പറ്റും കാരണം അന്ന് കാല ത്തറെ ഭയങ്കര ബന്ധം അല്ല അമ്മക്ക് ബഹുമാനം നമ്മുടെ അധ്യാപകരോട് വലിയ ബഹുമാനം കൊടുക്കുന്നൊരു കാ അതായത് നമ്മളെ ചെറുപ്പത്തിെലെക്കെ അഥവാ ഒര് അധ്യാപകര് എടുത്തൂടെ പോവാന്ന്ണ്ടെൽ ആ നേരെ ഞമ്മൾ മു ട്ടാതിരിക്കും ആരെ ഒര്കണ്ടാ ഞമ്മള് എണീറ്റ്ക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോ ഇന്നത്തെ സ്കൂളുകളൊക്ക പോയോക്കുമ്പോ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള ബഹുമാനം പലപ്പോഴും കുറഞ്ഞിട്ടുണ്ട് തോന്ന്ണ്ട് കാരണം അവ അവരിന്ത് വധ്യാപകര് കാണുമ്പോ എണീറ്റ് നിൽക്ക്ണില്ല പലപ്പോയും അധ്യാപകരുമായിട്ട് തർക്കിക്കുന്ന അവസ്ഥയിലും അധ്യാപകരും മായിട്ട് ഇപ്പമ്മക്കെന്നെ അറയ ഒരുപാട് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽന്ന് ഒരുപാട് പത്രങ്ങളൊക്കെ വെര്ണെ കാണാം ഈ അധ്യാപകര അടിക്കുന്നുന്ന് ഇന്തൊരുപാട്പ്പ കാര്യങ്ങളൊക്കെ അമ്മക്ക് പത്രങ്ങൾ ദിനേനെ വെര്ണത് കാണാം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങള് പറഞ്ഞ ക വല്ല്യരു കാര്യാണ് അമ്മള് പണ്ട്ന്ന് പറഞ്ഞാല് ധ്യാപകര് എന്തണോ പ പെണ്ണത് അതങ്ങട്ട് അപ്പടി മനസ്സിലാ കേട്ടിട്ട് അത് പഠിക്കാന്ന്ള്ള ഒര് രീതിയായിരുന്നു എന്നാ ഇ ഇപ്പത്തെ കാലത്തെന്തെ ബുക്കുകൾ പറഞ്ഞ ബുക്കുകളൊക്കെ വെറും പുസ്തകങ്ങൾ മാത്രേ ഉള്ളല്ലോ എന്നാ ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങളൊക്കെ മാറിയിട്ട് മൊബൈൽ ഫോൺ എല്ലാരെടുത്തു എത്തിതൊടങ്ങി അതുപോലെതന്നെ പുതിയ പുതിയ ട്ടക്ക് ക്നോളജികളൊക്കെ എത്തി ഇപ്പോ ഞാൻ ഇപ്പോ ഒരു പഠിപ്പിക്കുന്ന സ്ഥാപനം ഇവിടെപ്പ പറഞ്ഞാല്‌ ഒര് അല്ല ടീച്ചർമാർക്ക് ഇഷ്ട ടാബ് കൊടുത്തിക്കാണ് ഒരു മൊബൈ ടാബ് ആ ടാബ് നോക്കിട്ടാണ് അവര് ക്ലാസ് എടുക്ക അഥവാ ഇപ്പൊ എല്ലാ ക്ലാസിലും പണ്ടൊന്നും ടി വി അറഞ്ഞ സമ്പ്രദായം ക്ലാസുകളൊന്നും ഇല്ല ഇന്ന്പ്പോ എല്ലാ ക്ലാ ക്ലാസ് കൾ ടി വി കൾ വെച്ച്തൊടങ്ങി എന്നിട്ട് ക്ലസെട്ക്ക്ണ ടീച്ചർവന്ന്ട്ട് ആദ്യം ടി വിൽ എന്താവും ഈ ഒര് ഡു മ്‌ല ഈ ഒര് ടാബ് ആദ്യം ടി വിലേക്ക് ബന്ധിപ്പിക്കും എന്നിട്ട് അത് നോക്കിയിട്ടാണ് വിദ്യാർഥികൾ പഠിക്കുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കാലത്തിനനുസരിച്ച്മായിട്ട് വിദ്യാഭ്യാസ മേഖലൽ വെലിയ ഭവിക്ക വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുന്നുള്ളതാ അപ്പ ഇഞ്പ്പ വിദ്യാർത്ഥികൾക്കാണെലും ഇപ്പം ഡൗട്ട് കൾ എന്തെങ്കിലും ഇപ്ര എന്തെങ്കിലു ഒരു തരത്തിൽ ഒര്ക്ക് ഒരു കാര്യം മനസ്സിലക്കന്ന്ണ്ടേല് ഇപ്പോ ഓര്കെന്നെ സ്വന്തമായിട്ട് സ്വയം പര്യ പ്രാപ്തിനേടി അത സ്വന്തമായിട്ട് അവര്ക്ക് അന്വേഷിച്ച് അയിനെ പറ്റി മനസ്സിലാക്ക അങ്ങൻത്തെ ഒരുപാട് രീതികൾ ഇന്ന് സ പണ്ടൊന്നുപ്പോ അത് അഹ് ചോയിക്കാനും പാരൂല്ല അഒക്കെ പിറ്റേന്ന് ക്ലാസില് പോയിട്ട് ആ ടീച്ചറൊട് ചോയി ത്തന്ളൊര് രീതിയായിരുന്നു ഇന്നത്തെ കാലത്ത്ന്ന് പൂർണ്ണമായിട്ട് എന്തെങ്കി വ്യത്യാസമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് പഠിച്ച് അവര്ക്ക്ന്നെ എന്തെിലു ഒക്കെ മൊബൈൽ നോക്കി അതിനെ പറ്റി എയ്നെപറ്റി അതിനെ പറ്റി പഠിക്കാനുള്ളൊ അവസരൊക്കെന്ന് എന്താലും ഒരുപാട് ഭയങ്കര മാറ്റങ്ങള്ണ്ട് അപ്പൊ ഈ ഇന്നത്തെ കാല ഇപ്പ ഒരുപാട് വിദ്യാത്ഥികൾ വിദേശ്യ രാജ്യങ്ങളൊക്കെ പോയി പഠിക്ക്ണ്ട് ആ ഒരു വിഷയത്തില് ഇങ്ങളെ അഭിപ്രായം എന്ത ഞാൻ മനസിലാക്കുന്ന ഒരുപാടാൾ മ്മക്കൊര് ഞമ്മളെ നാട്ടില് ഒരുപാട് പഠിക്കാതെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാ അതിനോട് ഒര് ഒരുപാട് ആൾക്കാര് ഭയങ്കര യോജിപ്പ്ണ്ട് അത് ഇങ്ങളെ അഭിപ്രായം എന്ത ആവിഷയത്തില്
അത് ശരിക്ക് പറയാണങ്കി വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാന്ന് പറഞ്ഞാല് ഇപ്പം വിദ്യാർത്ഥികള് വിദ്യാഭ്യാസം പിന്നെ പുതിയെ രീതികള് തേട്ആണ് ഈ ഇന്ത്യയുടെ ഒരു ഞമ്മെളഒരു ചരിത്രം നോക്ക്ണെങ്കിൽ ഈ ഏറ്റവും അടു അത്തായിത്തൽ ഇന്ത്യയുടെ ചരിത്രം ഈ ബ്രിട്ടീഷ്‌ക്കാര് ഇന്ത്യയിൽ നിന്ന് പോയേന്റെശേഷം ഇന്ത്യ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച രാജ്യായിരുന്നു പിന്നെ ഇന്ത്യ വളർന്നുവന്നത ആഗോളവൽക്കരണങ്ങളിലൂടെയും മറ്റു പദ്ധതികളിലൂടെയൊക്കെയാണ് അപ്പോ ഇന്ത്യക്ക് ഇന്ത്യയിലെ ആളുകൾ എന്നും പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരുടെ ഒരു പര്യടനം നടത്തുക എ പുറത്തേക്ക് പോവാൻ ജോലിക്ക് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലുംക്കെ ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ ഒരുപാട് ന്യൂ എജ്യൂക്കേഷന്റെ രീതി പറയ വിദ്യാഭ്യാസത്തിന്റെ രീതികള് നല്ല നല്ല ക്യാമ്പസുകളുണ്ട് നല്ല നല്ല ഏ സർവല സർവകലാശാലകളുണ്ട് ഒരുപാട് വിദ്യാഭ്യാസണ്ട് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നാലും വിദ്യാർത്ഥികൾക്ക് പുറത്തുനിള്ളൊരു അനുഭവം കിട്ടും അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങൾ ആസ്വദിക്കുക കാരണം എന്താ വെച്ചാൽ ഇന്റെ ഒരു ദരിദ്ര രാജ്യയതോണ്ട് ഇന്ത്യയെ ആസ്വദിക്കന്ന് പറഞ്ഞാൽ അവർ അവർക്കു പരിമിതികളുണ്ട് പക്ഷെ പുറത്തുള്ള നമ്മളെ യു കെ പോലുള്ള രാജ്യങ്ങളെ കാനഡ പോലുള്ള രാജ്യങ്ങള് ദുബായ് പോലുള്ള രാജ്യങ്ങള് മലേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമനം വന്നിട്ടുള്ള വികസനം വന്നിട്ടുള്ള രാജ്യങ്ങളാണ് അവർക്കത് ആസ്വദിക്കുക അതു എന്താണ് അവിടെന്നുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ എന്തെച്ചാൽ ഓരോ രാജ്യങ്ങളും മിഥ്യ ങ്ങ ളും വിദ്യാഭ്യാസത്തിന് അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ കൈവരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള എന്താ പറയ ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ബിസിനസ് വിദ്യാഭ്യാസങ്ങൾക്ക് ഭയങ്കരയിട്ട് പുരോഗതി കൈവരിച്ച രാജ്യങ്ങളാണ് എന്നാ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഐ ടി വിദ്യാഭ്യാസങ്ങൾക്ക് അഥവാ ഈ നൂതന സ സാങ്കേതിക വിദ്യകളുടെ വിദ്യാഭ്യാസങ്ങൾ ഭയങ്കരയിട്ട് അതുപോലെ തന്നെ നമ്മളെ ചൈനയെ പറ്റി പറയുകയാണെങ്കി ചൈന എന്ന് പറഞ്ഞാൽ റോബോട്ടുകളുടെ വിദ്യാഭിയ റോബോട്ടുകളെ പുരോഗമിപ്പിച്ചെടുക്കുക വികസിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്ത്യ എന്താ പറയാ മനുഷ്യനിർമ്മിത ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കുന്നതി ചൈനക്ക് ഒരുപാട് പുരോഗതി പരിപാലിച്ചിട്ടുള്ള രാജ്യം സോ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ അവര്തായിട്ടുള്ള ഒരു പ്രത്യേകതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ ആ മേഖലകളിൽ ഒന്നുവേ ണ്ടാ നമ്മൾ ഹ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസംമാണെന്നുണ്ടെങ്കിൽ ആളുകൾ അവിടെ തെര ടുക്കുന്നുല്ലതാണ്
അതെ നിങ്ങള് പറഞ്ഞ വലിയ കാര്യണ് അപ്പോ ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളില് രാജ്യങ്ങളില് പോകുന്ന കാരണം വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് വിദ്യാഭ്യാസം പകർന്ന് കൊടുക്ക എന്നുള്ളതാണ് ഇത് പറഞ്ഞപ്പ മ്മളെ കാലത്ത് നമ്മളക്കറിയാം നമ്മളിപ്പോ നമ്മള് പി ജി പഠിക്കാനായിട്ട് അതിനൊക്കെ ഒരു വേണ്ടി വല സ്ഥാപനങ്ങൾ ഇപ്പ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്തരം നമ്മൾ ഇടപഴകുന്ന സംവിധാനം അല്ല ഇ ആ ഒരു കാലാവസ്ഥ ആ ഒരു ചുറ്റുപാട് നമ്മൾ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാകും ന്ന് മനസ്സിലാക്കുന്നെ അഥവാ നമ്മളിപ്പോ നമ്മള പരമ്പരാഗത രീതിൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ തന്നെയാണ് നമ്മള എല്ലാവിധ പഠനങ്ങളും പൂർണ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വളർച്ച കുറവ് അവരുടെ മനസ്സിൽ സംഭവിക്കുന്നതാണ് എന്നാൽ അവർതിന്ന് മാറി ചിന്തിച്ചിട്ട് വലിയ വലിയ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകാ അഥവാ അവിടെ വരുന്ന വിദ്യാ വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും എന്ത ആധുനിക രീതിയില ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് ഇത്തരം വിദ്യാർത്ഥികളുമായി ഇടപഴകുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാണ് എന്നാല് ഞാൻ മനസ്സിലാക്ക അതാണ് ഇതിന്റെ മനസിലകിയ ഏറ്റവും അടിസ്ഥാന മായിട്ട് ഒരു വലിയൊരു ഗുണം എന്ന്ത് ഞാൻ മനസിലാക്കുന്നതാണ് ങ്ങള് പറഞ്ഞ കാര്യമാണ് എല്ലാ രാജ്യ ഓരോ മേഖലയിൽ ഇങ്ങനെ വളർന്നൊണ്ടിരിക്കയാണ് ചൈനയൊക്കെ അത്തരും റീ തി സ്യൽ ഇന്റലിൻസ്‌ മേഖലൊക്കെ ഭയങ്കര വളന്നു അനെ പല രാജ്യങ്ങളും പല രീതിയിയിലിപ്പോ ഇങ്ങനെ വളന്നൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നെ ഇപ്പോ നമ്മുടെ രാജ്യം നമ്മളുടെ രാജ്യത്തൊക് ചേലെ ഇപ്പോ ഒരുപാട് ആൾക്ക ഈ ജർമ്മനി ഉസ്ബെക്കിസ്ഥാനൻൊക്കെ യാത്ര അവിടെൊക്കെ പോയിട്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്കറിയാം അപ്പൊ എന്താച്ചാല് അവിടെ വിദ്യാഭ്യസം എന്നൊരു അത് കഴിഞ്ഞട്ടാവും അവക്ക് ജോലി ചെയ്യാ അവസരം സമയ കിട്ടുന്നുണ്ട്അ പാർട്ടിമൈറ്റ് അതവാ കുറഞ്ഞ സമയത്ത് ജോലി ചെയ്യാൽ എന്നാൽ ജോലി ചെയ്ത പണം കൊണ്ട് അവർക്ക് പഠനത്തിനും അല്ലെങ്കി മറ്റു ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാനൊക്കെ പറ്റുന്നത് എന്നാൽ ഇത്തരം സമ്പ്രദായം നമ്മകേരള കേരളത്തിൽ അല്ലെങ്കിൽ അവിടെ ഇന്ത്യയിൽ ഇത്തരം സമ്പ്രദായം ഇല്ലാ അപ്പൊ ഇതൊക്കെയാണ് ഒരുപാട് ആുകൾ ഇത്തരം രീതിയിൽ ഇന്ത്യ ട്ട് അന്യ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുന്നു ഞാൻ മനസിലകനെ ഇത്തരം രാജ്യങ്ങള പഠിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാതെ അതവ അവർക്ക് വലിയ വലിയ ജോലികൾ അവർക്ക് ലഭിക്കാൻ ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് മിക്ക രക്ഷിതാക്കള് മക്കളുടെ വിദ്യാഭ്യസത്തിന് വലിയ വലിയ വലിയ പ്രാധാന്യം നൽകുന്നവരാ നമ്മക്കറിയാം ഒന്നും ഇല്ലത്തെ മാതാപിതാക്കളടക്കം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് വിദ്യാർത്ഥികളുടെ ഒരു പഠനം ഒരു ഉയർച്ചയിലെത്തണം എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് മാതാപിതാക്കൾ നമുക്ക്റിയാം കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എത്രത്തോളം ഒരുപാട് പ്രാധാന്യത നൽകുന്ന ഒരു വിഷയണ് എന്തെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാ ണ് വിദ്യാഭ്യാസ നമുക്ക് എന്താവാ പിന്നീട് ഒരുപാട് സമയം കിട്ടുമ്പോ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് നമക്ക് എന്താവാം ഇരുന്ന് സംസാരിക്കും കാരണം ഇ ഒരുപാട് ചതിക്കുഴികളും ഒരുപാട് കള്ളത്തരം ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സംഭവിക്കണ്ട് എന്തായാലും നമുക്കൊരു ഒരു പിന്നീട് ഒരു സമയത്ത് പൂർണ്ണമായിട്ട് ഇതിനെ പറ്റി സംസാരിക്കണം ഓക്കെ
ഓക്കെ
ശരി